ആ.
ചായ കുടിച്ചോ? എന്താ വരാറായിക്കണ് വരാറായ മദ്രസ ഇണ്ട്
വൈകുന്നേരം രാത്രിയാ മദ്രസെ
വൈകുന്നേരം ചെറിയ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂള് വിട്ട് വന്നെ അപ്പെ തന്നെ രാവിലെ വല്യ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് മുതല് മേലോട്ടുള്ള കുട്ടികള് ആ സ്കൂൾക്ക് പോകാൻ നേരം ആകുമ്പേ എട്ടരാവും ഇതിന്ക്കിപ്പെ വണ്ടി വരല് തുടങ്ങി
ആ പിന്നെ മദ്രാസ പഠനം. സമയം കിട്ടുന്നില്ലല്ലെ
ആ സമയം കിട്ടാത്തോണ്ട്
ഉം ഇവിടെ ഞങ്ങളവിടെയൊക്കെ രാവിലെ യംണ് മദ്രസെ. ഒന്ന് മുതല് നാല് വരെ മദ്രസ രാവിലെയും അഞ്ച് മുതല് പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ സുബയ് സുബയ നമ്മള് ആറ് മണിക്ക് തുടങ്ങും.
ഇവിടെ വല്യ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സു മുതല് അങ്ങട് ട്ട് ആറുമണിക്ക് മുതൽ എട്ട് മണി വരെ തുടങ്ങും. അഞ്ചാം ക്ലാസ്സിന് പ്ലസ് ടു വരെയൊള്ള ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ആ വൈകുന്നേരം നാലുമണിക്ക് നാലരക്ക് തുടങ്ങും. അവര് അങ്ങനെ ആക്കാൻ കയറണതോണ്ട് ആത്രേ രാവിലെ ആവുമ്പോ കുട്ടികള് കരച്ചിലൊക്കെ ആയിട്ട് മദ്രസ് പിന്നെ ഐറ്റുങ്ങക്ക് സ്കൂള്ക്ക് പോകുമ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല
ആ
പറഞ്ഞ് എന്തുകൊണ്ടാണ് റീസൻ ചോദിച്ചപ്പോ അപ്പൊ കുട്ടി ഉസ്താദ് പറയാ കുട്ടികള് ബസേറ് കുട്ടികളും വന്ന് അപ്പോത്തിന് പിന്നെ വണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ തള്ളാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയം ഉണ്ടാവൂല
സമയം ഉണ്ടാവൂല ആ ശരിയാണ്. ആ ആ മ അപ്പൊ സ്കൂള് വിട്ട് എപ്പളാ എത്താ
ഇപ്പൊ വരും. നാലേ പത്തൊക്കെ ആവുമ്പോഴത്തേനും വരലുണ്ട് കൂട്ടാൻ പോയിട്ടുണ്ട് മൂത്ത കു കുട്ടികള്
ആ വണ്ടിക്കൽ അടുത്താണോ സ്കൂള്
ഇല്ല ഇല്ല ബസ്ന് വരണം.
എത്ര മണി വരെ ഇണ്ടാവും
മദ്രസ ആറര വരെ ഭാങ്ക് കൊടുക്കണ വരെ.
ഭാങ്ക്കൊടുക്കണവരെ ഉണ്ടാവൂലേ. ആ
പോത്തിരി പിന്നെ ചായ ഒക്കെ ആക്കി മേശപ്പുറത്തങ്ങട് കൊണ്ടുവച്ചാല്
പക്ഷെ മദ്രസ് സ്കൂള് ഒരുമാ മദ്രസ സ്കൂള് ഒരുമിച്ചിണ്ടാവുമ്പേ ഒഴിവുണ്ടാവൂല അല്ലേ ഒഴിവുണ്ടാവൂല അറിയാ
എന്റെ ചെറിയ മോൻ പറയും. എന്റെ അമ്മന്റെ തലക്ക് സുഖം തരൂല്ലപ്പാന്ന് പറയും പോയിട്ട്
ശരിയാണ് അവളെപറഞ്ഞിട്ട് കാര്യല്ല.
അത് കഴിഞ്ഞ് വരുമ്പോക്കിന് ആ അത് കഴിഞ്ഞ് സ്കൂൾ മദ്രസത്തേറ്റ് വരുമ്പോ പിന്നെ സ്‌കൂളിൽത്തെ ഒരു സംഖ്യ എഴുതാണ്ടാവും. ആ ഇപ്പൊ പണ്ടത്തെ മാതി അതെ ഇപ്പൊ പണ്ടത്തെ മാതിരി ഒന്നുല്ല അത്ര
എഴുതാനുണ്ടാവൂലേ ആ അങ്ങനെ തന്നെ ഇവൾക്ക് റിപ്പീറ്റ് എഴുതീട്ട് ഒരുപാട്ണ്ടാവും ഒ
കൊടുക്കുന്നവനും ചിന്തിക്കണില്ല കുഞ്ഞു മക്കളാണ് എന്നുള്ളത്. രാമായ എഴു താനക്കെ ഇണ്ടാവ
ആ അതൊക്കെ എഴുതി വരുമ്പോത്തനും ക്ഷീണിച്ചു പിന്നെ വായിക്കാൻ സമയ ഇല്ല.
ആ ചിലപ്പം വന്നിട്ട് പറയും ഉമ്മ കയ്യൊക്കെ വേദന എടുക്കണുമ്മ ഉമ്മ എഴുതിക്കാട്ട് എന്നൊക്കെ കൊറെയൊക്കെ പിന്നെ കുട്ടികളല്ലേന്ന് വച്ചിട്ട് പിന്നെ നമ്മളങ്ങ് ഒപ്പിച്ചിച്ച് വിട്ടു കൊടുക്കും. കുഞ്ഞ് മക്കളല്ലേ.
ആ ആ
അപ്പൊ ഉസ്താദും ടീച്ചറൊക്കെ വിളിച്ച് പറയും ഒന്നാം ക്ലാസ്സ്ല്ള്ളെ ണ്ട് യൂ കെ ജിള്ളെണ്ട് എട്ട്ല്ള്ളെ ണ്ട് ഒമ്ഭീല്ള്ളെണ്ട് അഞ്ചാം ക്ലാസ്സില്ള്ളെണ്ട് അങ്ങനെരു വെല്ല്യേനെലേണ്.
ആഹ് എങ്ങനെ ആയാലും ആ ഒര് ടൈമ് പഠിക്കണ ടൈമ് അങ്ങനെ തന്നേണ്. ഞമ്മളൊക്കായാലും അങ്ങനെ തന്നേര്ന്നു. പക്ഷെ ഇപ്പ ഞമ്മക്ക് മക്കളങ്ങനെ കാണുമ്പോ
നമുക്ക് ടെൻഷനെ പോണാ ഐറ്റ ക്ലാസ് കാണുമ്പോ
ആഹ്
രാവിലെ വിളിച്ചോൺത്തണം
ആഹ് നേരത്തെ എണീറ്റിട്ടില്ലെങ്കി ഒന്നിനും ടൈമ് ണ്ടാവൂല ഭക്ഷണം കഴിക്കണ തന്നെ ഒര്പാട് സമയം പിടിക്കാണ് അവർക്കെ പിന്നെ അതിന് സ ആഹ് ആഹ് അതൊക്കെ തീരണം. ചെറുന്ന മക്കളാകുമ്പതികാ
ആഹ് സ്വ ആര് നോക്ക്ണ് വെല്ല്യേല് വെല്ല്യോലെ ഐക്കും വെല്ല്യേ കഥേണ്. തിന്നണെങ്കി മാറ്റിങ്ങാണ്ട് യൂണിഫോം മ്ട്ട ഓലെ പിന്നാലെ ഓടണം. പ്ലേറ്റും പിടിച്ച് പിന്നാലെ ഓടണം. തിന്നിം മക്കളേ ന്നർങ്ങാണ്ട്.
ആഹ് കൊണ്ടോവ് സ്കൂൾക്ക് കൊണ്ടോവോ?
സ്‌കൂൾക്ക് കൊണ്ടോവും വാണം.
ആഹ് ആഹ് ആ ഗവൺമെന്റ് സ്കൂള അതോ പ്രൈവറ്റോ? പ്രൈവറ്റ്ലേ അപ്പൊ ഫുഡ്ഡോന്നുണ്ടാവൂല. ഗവൺമെന്റിലാണെങ്കി ഫുഡൊക്കെ വീട്ട് സ്കൂളിലെന്നെ ണ്ടാവോലോ.
സ്കൂൾ തന്നെണ്ടാവും പ്രൈവറ്റിലായതോണ്ട് ഓൽക്ക് ഫുഡ്ഡ് കൊണ്ടോണം. മൊത്തത്തിലൊര് അതാണിക്കാകാക്ക് ആറ് മണിക്ക് പോണം. അപ്പോത്തിന് ഫുഡ്ഡും കാര്യങ്ങളൊക്കെ റെഡ്യാവണം. പിന്നത് കൈഞ്ഞ് മക്കള്
ആഹ്
വലൈക്കും മുസ്സലാം.
ചെര്യേ ആൾക്ക് ഒന്നര വയസ്
ഒന്നര വയസ്ലെ ആഹ് അവരെന്തെട്ക്കാ ഒർങ്ങാണോ
ഉറങ്ങി ഞാങ്ങനെ എറങ്ങി
ആഹ് ആഹ് ആ എന്താന്ന്ട്ട് വന്ന്ട്ട് കഴിക്ക്യാ
വന്ന്ട്ട് ഇതാ പയംപൊരി ഇണ്ടാക്കിച്ച്ട്ട്ണ്ട് പയംപൊരീം ചായീം കൊട്ക്കാം വാണ്ടി എറങ്യാണ്
ആ ആഹ് ആഹ് വീട്ട്ല് ണ്ടാക്കിയതോ അതോ പൊർത്ത്ന്ന് വാങ്യേതോ
ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്
ആ ആഹ് അതന്നെ നല്ലത് കടേ ട്ട എണ്ണേക്കെ തലേന്നക്കത്തെ എണ്ണ പിറ്റേന്ന് ഉപയോഗിക്കും അങ്ങനെള്ള എണ്ണെകളേക്കാരെയ്. പിന്നെ കേടാവാതക്കാന് എന്തെങ്കിലും ചേർക്കും നമ്മളാണെ ഞമ്മളതൊന്നും ചേർക്കൂലല്ലോ ഞമ്മക്ക് ഫ്രഷ് സാധനം തന്നെ ഞമ്മക്ക് ണ്ടാക്കാൻ കഴിയൊങ്കി അതന്നെ നല്ലത് ഉം ഉം മക്കൾക്ക് ഇങ്ങനെ എണ്ണക്കട്യവുമ്പോ മക്കൾക്ക് ഇഷ്ട്ടാവും ചെയ്യും
അതെ ശെരിയാണ് എപ്പളോ സ്കൂളിലേക്ക് എന്തയലും സ്നാക്സ് കൊട്ത്തയക്കണം അപ്പ ബേക്കറിയാണ്. അപ്പഞ്ഞി വൈന്നേരം വന്ന്ട്ടും ബെക്കറി ന്നെ വാണ്ടല്ലോച്ച്ട്ട് പിന്നെ
ബേക്കറി നല്ലല്ലേയ് സ്നക്കായ്ട്ട് ബേക്കറി ആണോ കൊട്ക്കല്.
ആ സ്നാക്കായ്ട്ട് ബേക്കറി കൊട്ത്ത് വിടലാണ് പിന്നെ വൈന്നേരം വന്ന്ട്ടും ഈ ബിസ്‌ ക്കറ്റും അതുതും വേണ്ടല്ലോ ച്ച്ട്ട്
ആ ആ ആ ആ
എല്ലാനേരോം ഒര് പോലെ ആവണ്ടാച്ച്ട്ട്ങ്ങനെ ങ്ങക്കെന്താ ചായക്ക്
താഴെക്ക് എന്തെങ്ങനെ പ്പാഴൊക്കെ ഇണ്ട് പ ണ്ടാക്കിട്ടില്ല മോളു നേരെ ഓള് എനിക്ക് മൂന്നാളുണ്ട് രണ്ടാള ചെ ചെറുതാണ് ഒരാളെ സ്കൂളിൽ പോയിട്ടുള്ളൂ ഓൾ നാലരക്കെ ആവും എ തന്നെങ്കില്
ആ ആ ആ
ക്കാണ് പോകളേ നാലരയാവുംമ്പോ എത്തണമെങ്കില്
ആ
ഉം ഓക്ക് രാവിലെയാണ് മദ്രാസെ ഓള് പറയും എട്ടരയക്കാവുമ്പോ എട്ടെമുക്കാല് എട്ടര കാവുമ്പോ ഫു കുട്ടികൾ ബസ്സ് വരും പറഞ്ഞിട്ട് വൈകി നേരത്തെ ഇറങ്ങുവാണ് എന്നൊക്കെ ചെല ളത്തെ ബസ്സ് നേരത്തെ വരുക ഇവരുക്ക് ഒമ്പതരക്ക എത്തുള്ളൂ
ഇവിടെ നേരത്തെ ബസ് വരും അതുകൊണ്ട് പിന്നെ മദ്രാസ കിട്ട
ആ മദ്രസ്സ കിട്ടുലാ ഉം മദ്രസിനും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണല്ലോ
അതെ അതെ പ പറയാനൊന്നുംല്ല മതപരമായി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം നമ്മുക്കൊക്കെ
സ്കൂള് മദ്രാസ ഒരുമിച്ചാണൊ അവര്
അല്ലല്ല രണ്ടും സപ്പറേറ്റ് ആണ്
അങ്ങനെ
എടുത്ത വർഷം വല്യോൽക്ക് അങ്ങനെയാണ് വല്യോൽക്ക് സ്കൂൾ മദ്രസൊപ്പാണ് അ കൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല
ആ അതുകൊണ്ട് ടെൻഷല്ല ആ അവിടെന്നെ സ്കൂ മദ്രാസ ഇമ്പോർട്ടന്റ് ന്റ് കൊടുക്കണണ്ടോ ചെലത് അങ്ങനെ ആയാല് ഇമ്പോർട്ടന്റ് കൊടുക്കൂല പറയും ആ ആ ആ
അതുപോലെതെ ഹോംവർക്ക് തന്നിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഖുരർഹാനിൽ മന പടാക്കാ പറവ് കൊടുത്തിെല്ലെങ്കില് ഭയങ്കര ഇഷ്ടവാണ്
ആ ആ അങ്ങനെയ ആണ് അല്ലെങ്കിൽ ചെ ഇങ്ങനെ ആയ ചെല പിന്നൊന്നും മദ്രസി ഇമ്പോർട്ടന്റ് കൊടുക്കൂലന്ന് പറഞ്ഞേക്ക അതാ ഞാൻ ചോയിച്ചത്
ആ പിന്നെ ച അങ്ങനെയൊന്നുംല്ല ബീഫും
ആ ആ ആആ എല്ലാരും പയ്യങ്ങളും ചെറിയ ആള് ഒറ്റക്ക് കേക്കാരല്ലേ ആ ഉം ഉം ഉം ഓ ആ ചെറിയ ആൾക്ക് എങ്ങനെ നേരം പോവാ
ഞമ്മള അടിക്ക കുത്ത പ്പിച്ച അതൊക്കെ തന്നെ മൂപ്പരെ നേരം പോവും മൊത്തത്തിലൊരു പിന്നെ അടുത്ത യുദ്ധാണ് ദുഖങ്ങള് ഉണ്ടാവുമ്പോ അങ്ങനെ കൊറേ സമയം പോവുപ്പോ തിമ്മ കയറാനൊന്നും നമുക്ക് ടൈം ഉണ്ടാവൂല
ആഹ ആഹ ഫോണ് ചോദിക്കുവോ
ഫോണിനു ഒന്നും അങ്ങനെ കരയില്ല പക്ഷെ മൂപ്പരിക്ക് ഭയങ്കര വീറൊക്കെയാണ്
ഒറ്റക്കാമ്പോ അധികായിരിക്കും ആഹ ആഹ
ഒറ്റക്ക്
ഏഹ്
ഇങ്ങക്ക് എന്തെയിരുന്നു ഇന്നുച്ചക്ക് ചോയ്ക്ക
എന്ന് ഞങ്ങൾക്ക് ചിക്കനായിരുന്നു
ഉം
ഉം
പിന്നെ കൃഷിയെല്ലാണ്ടോ വീട്ടില്
വീട്ടില് മഞ്ഞള് കപ്പ വാഴ അങ്ങനെ ചെറുതായിട്ട് ഞങ്ങള ആവശ്യത്തിനുള്ള ചെറുതായിട്ടുള്ളത് പിന്നെ മാവ് പ്ലാവ് അതൊക്കെയുണ്ട് മാസയക്കെ കിട്ടുംങ്ങക്ക്
ശരി ഏച്ച കേക്കാണ്ട്
ആഹ ചെൽ മാ മാങ്ങ
വാങ്ങിക്കുന്ന ചക്കക്കൊന്നും ഒരു ക്ഷാമല്ല ഞാൻ ഇന്റെ ഞാൻ സ്വന്ത വീട്ടില ഇല്ല ആവശ്യം പോല ഉണ്ടാവണ്ട് അവിടെ ഉണ്ടായാല്
അവിടെണ്ടായ മതില്ലോ ആ് അവിടെണ്ടായ മതി പിേന്ന നമ്മുക്ക് കിട്ടുമല്ലോ
അതെ നമ്മള് വര സ്വന്തം പെരേല് ഉണ്ടാക്കി ഇനെ സൂപ്പർായിട്ട ഉമ്മാക്കും ഉപ്പാക്കും അറയാ എന്തൊക്കെ നമുക്കിഷ്ടണ്ട് ഏതെ ഏതൊക്കെ തരത്തിലള്ളാണ് ഇഷ്ടം അങ്ങനെ കറക്റ്റ് വന്നോളു ഞമ്മളെകായും നഞമ്മളഷ്ടങ്ങൾ അറിയണോർ ക്കാണ് ഏ ആ ഞാൻ വിടുവിട ഞാനും കുട്ടികളും
അല്ല അവിടെ ങ്ങൾക്ക് അനിയത്തിയയാളോ ഏട്ടത്തിയളോെ
ഏ ഞങ്ങള് വല്ല്യൊരു ഫാമിലിയാണ് പത്ത് പതിനാല് മക്കളള്ള ഒരു ഫാമിലി.
പതിനാലോ ഓ ഞങ്ങള എട്ടാളണ്ട്
സവാ ഞങ്ങള് പതിനാറ് പേരിന്റെ വല്യൊരു ഫാമിലിയണ അൽഹംദുലില്ലാഹ്
ആണുങ്ങളുണ്ടോ
നാല് ആൺകുട്ടികളും ബാക്കി പത്ത് പെൺകുട്ടികളും
ആ ആ പത്ത് പെൺകുട്ടിക ഉണ്ട്ല്ലേ ഉമ്മ ഉമ്മപ്പൊക്കെ ഉണ്ടോ
എല്ലാരും ഉണ്ട് ഞങ്ങളെല്ലാരും കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്ക് വലിയ വല്യയ മക്കളായി തുടങ്ങി എന്റെ വലയ വല്ല്യയ ത താരതൊക്കെ മക്കളെ കെട്ടിച്ചു തുടങ്ങി
ഏ ഇങ്ങള എത്രാമത്താ
ഞാന് പത്താമത്തത്
സത്താമത്തോ ലാസ്റ്റ് പോ പിന്നന്ത ന്നാ ശരി എന്നാ വെക്കാട്ടോ ആ ഉ
മ്മാ മ്മാ